ഹലോ ഹലോ കേൾക്കണില്ലേ ആഹ് കേൾക്കില്ലേ ആ ഉണ്ട് കേൾക്കുണ്ട്‌ എന്താ വർത്താനം സുഖം
എന്താ പരുപാടി
എന്താണ്
എന്താ പരിപാടി ചോയിച്ചെ ഇപ്പോ?
ഇപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല
ഉം ചോറൊക്കെ ആയോ രാത്രിയെക്ക്?
ആഹ് രാത്രിക്ക് ചോറ് ഉണ്ട് പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം
ഉം ഉം
എന്തൊക്കെയാ അവടെ സുഖല്ലേ എല്ലാർക്കും സുഖല്ലേ എല്ലാർക്കും
ഓ സുഖം ആഹ് ആഹ് സുഖമായിട്ട് പോണു
മക്കള് മക്കള് എല്ലാരും ഇവിടൊണ്ട്
ഉം
ഉം
ഉം എന്നോട്ട് പോയിട്ട് വന്നില്ലേ
ഇല്ല ഇന്ന് ഇന്ന് ഫംഗഷൻസൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ പൊറത്തു പോയിട്ടില്ല
ഉം
ഉം
ഉം ഇനിയിപ്പോ നാളെ സ്കൂള് തുറക്കുവല്ലേ സ്കൂളൊള്ള ദിവസമല്ലേ
ആഹ് അതെ അതെ ആഹ് രാവിലെ ഒരു പടയിക്കാരോ രാവിലേ ആഹ് പോണ വരെ ചൊറ തന്നെ ആണ് പറയാ ആ അതെ അതെ
ഉം
ഉം ഇപ്പഞാ പോയി കഴിഞ്ഞ പിന്നെ കൊറച്ചതാ പിന്നെ വര്ണെ ടൈമായാല് പോയാഴിഞ്ഞാ പിന്നെ സമാധാനത്ത് കുത്തെറ്ക്കാ വര്നെരെ ആഹ് വന്ന് കഴിഞ്ഞാ പിന്നെ വേറോര് പടാ അങ്ങനെക്കെ പിന്നെങ്ങേനാണ്ട് പോണ്‌ ആഹ് ആഹ് അവിടെ എത്ര കുട്ട്യേളാ ഇൻക്ക് രണ്ടാള് ആഹ് ഇൻക്ക് മൂന്നാളാ
ഉം ഇൻക്ക് ഒര് മോനും ഒര് മോളാ
ഏഹ് പഠിക്കാ ആരെക്കെ പഠിക്ക്ണെ
രണ്ടാ ഒരാള് രണ്ടാം ക്ലാസ്സില് ഒരാള് യുകെജിലും
ആഹ് ആഹ്
മോള് യുകെജിലും മോന് രണ്ടാം ക്ലാസ്സ്‌ലാ
ആഹ്
എന്താണ്ടാ കറി
കറി വേണ്ടക്കൻ്റെ കറിയേനി
മോള്ട്ടാ
മോളകല്ല തേങ്ങര്ച്ചാ
ഏഹ്
ഉംഉം
ഉം പറന്തൊക്കെ
വേറെ എന്താണ് അങ്ങനെ പോണ്‌ സുഖായിട്ട് പോവ്ണ്ട്
ഉം
പിന്നെ ട്രിപ്പ് ട്രിപ്പൊക്കെ പോവാറ്ണ്ടോ ഹ ഹ
വേട ട്രിപ്പ്
ആഹ് ആഹ്
പേരേല്ങ്ങനെ കുത്തറ്ക്കാ ഇന്ന്പ്പോര് കല്യാണണ്ടായിനി അപ്പയിനോയി പോണ്ട അവ നോക്കട്ട
ആഹ് ആഹ് ഇബടെ അയലോക്കത്ത് കല്യാണണ്ടായിനി ഓഹ് ഓഹ് അയിന് പോയി പിന്നെ വൈകുന്നേര കല്ല്യാണേനി ആഹ് ആഹ് അത് കഴിഞ്ഞ് വന്നിട്ട്ണ്ടാവുല്ലേ പിന്നെ നൈറ്റില് ഫുഡ് നൈറ്റില് ഫുഡൊക്കെ
ബിരിയാണി
ബിരിയാണി ആ ഇപ്പൊ നൈറ്റിൽ എന്തേലും കഴിക്കോ വൈകുന്നേരം ഏഹ് ഇന് നൈറ്റ് രാ രാത്രി എന്തേം കഴിക്കോന്ന് ചോയ്ക്കാ ഇഞ്ഞ്പ്പെത്തും പോവൂല ആഹ് ആഹ് അതാ ചോയ്ച്ചത് വൈകുന്നേരം കഴിച്ച് വന്നല്ലേ
ഉം ഇഞ്ഞ്പ്പെത്തും പോവൂല ഇഞ്ഞ്പ്പോ പോയാണ്ട് കെടന്നൊറ്ങ്യാതി മക്കക്കെ മദ്റസ് സലെ എഴ്താള്ളേ എഴ്താ എഴ്ത്തും വായനെ
വായനെക്കെ കഴിഞ്ഞിട്ട് കെടന്നോറങ്ങും ആഹ് ആഹ് തറവാട്ട് വീട്ടിലാണോ ഏഹ് തറവാട് വീടിലാണോയ്ച്ചാ
ഇപ്പ അവ്ടെള്ളേ പക്ഷെ ഞങ്ങളെ സ്വന്തം പെ പെര വേറണ്ട്
ആഹ് ആഹ്
ഞാപ്പങ്ങനെ കല്യാണം കഴിഞ്ഞ്ക്കാണ്ട് നേരെ തറവാട്ട്ക്കോന്നോ
ആഹ് ഹസ്ബന്റോക്കെ ആടെള്ളേ അപ്പോ പിന്നെ
ഞാൻ ഇങ്ങട്ട് പോന്നേനീ ഇഞ്ഞ് അത് വര്മ്പോ ആണ്ട് പോണം അവടൊറ്റക്ക് ഇങ്ങനെ നിക്കണ്ടല്ലോച്ച് ഇങ്ങട് ഇങ്ങട്ട് പോന്നാ
ആഹ് ആഹ്
ഓഹ്
പിന്നെ വേറെ എന്തൊക്കെയാ
വെക്കേഷനിൽ ട്രിപ്പ് ഒന്നും പോയില്ലേ
ട്രിപ്പ് ഇല്ല വെക്കേഷൻ ടൈമിൽ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അതിന് മുമ്പ് കുറച്ച് കുറച്ച് മുമ്പായിട്ട് പോയിരുന്നു ഒരഞ്ചു മാസം മുമ്പ് ഊട്ടിയൊക്കെ പോയി അങ്ങനെ
ഉമ്
പോയിട്ടില്ല വെക്കേഷനായിട്ട് പോയിട്ടില്ല
മ്മ് പക്ഷ പേര്പ്പണി അതും തോക്ക ആയിട്ട് അങ്ങനെ അങ്ങനെ അത
ആഹ് ആഹ് വർക്കെന്നും ചെയ്യറുണ്ടോ
മ്മ് ഓൺലൈൻ ആയിട്ട് ചെറുതായിട്ടുണ്ട്
ആഹ് എന്താപ്പൊ കിട്ടണക്കെ ഉണ്ടോ ആഹ് ഓൺലൈനി വർക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടണിണ്ട് കിട്ടണിണ്ടോ
പ്പോ നാലായിര ഉർപ്പ്യ ന്റെ അടുത്ത്
എന്ത് വർ കാണ് ഇപ്പൊ തൽക്കാലം നിർത്തിവെച്ചേക്കുക പെരപ്പണി തൽക്കാലം നിർത്തി വെച്ചേക്കുവാ ഇറങ്ങണം ആഹ് എന്തു വർക്കാണ് നമ്മ ക്ലീനിക് ഗോൾഗറ്റുകളെ ആഹ് ആഹ് ഡയമ ലൈഫ് ഇടണോ ആഹ് കേട്ട്ക്ക്ണ് കേട്ട്ക്ക്ണ് ആഹ്
ആഹ്
അത് ആഹ് അതീന്ന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങനെ മ്മളെ പെരേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാ അതേയുള്ളു ആഹ് ജോയിനാകാൻ പൈസ ഒന്നും മാണ്ട ആഹ് അപ്പൊ നമ്മള് ആഹ് മറ്റേ നമ്മള് ഇതാക്ക എന്നിട്ട് പൊറത്ത്ക്ക് ഇതാക്കല്ലേ ആൾക്കാര് ആഹ് ആഹ് ആഹ് നമ്മക്ക് പെരേക്ക് ആവശ്യള്ളത് ഇപ്പൊ ഈ റേറ്റിന് കിട്ടും ആഹ് ആഹ് ആഹ്
അതെ നമ്മള് ബുക്കുകൾക്ക് അയ്ന്റെ ലാഭം കിട്ടും
ആഹ് അതിലെ വാഷിംഗ് പൗഡറിലൊക്കെ ഓരോ കൂപ്പൺ ഉണ്ടോ ആഹ് ആഹ് അങ്ങനെ ആഹ്
അതേപോലെ തന്നെ ത് കിറ്റ ഒരു ബോക്സ്
ആഹ് ആഹ്
അയിലുണ്ടാവും കൂപ്പണ് ഇൻക്ക് അയ്ന്ന് എത്രയോ ആൾക്കാർക്ക് ഗോൾഡ് കോയിനും ഒരു ഗ്രാമും ഒക്കെ കിട്ടണുണ്ട് ഇനക്കിപ്പൊ നാല് ഗോൾഡ് കോയിൻ കിട്ടി
ഓഹ് കിട്ടി യോ ആഹ് അങ്ങനെ പിന്നെ ഒരു
ഓഫറില് ഓം ഷോക്ക് എക്കട്ട് അങ്ങനെ ഒര അമ്പത് മില്ലി
ആഹ് ആഹ് എങ്ങനെ അത് എങ്ങനെ പ്രോഡക്റ്റ് ക്ക അങ്ങനെ റേറ്റ് ഒക്കെ ഉണ്ടാവില്ലാണോ അഹ് നമ്മള് നോർമൽ റേറ്റ് കൊത്ത് വിലുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയ ഉണ്ട് ക്വാളിറ്റി ഉണ്ട്ല്ലേ
ആഹ് നല്ല ക്വാളിറ്റിള്ള സാധനാ
അതെങ്ങനെ ഒന്ന് ഒന്നിന്റെ ആണോ ഒരു ലിറ്റർ അങ്ങനെയൊക്കെ ആണോ
ആഹ് ഒലിറ്റർ ആഹ് ആഹ് ഒരു ലിറ്ററിന്റെ ലിക്വിഡ് ഉണ്ട് പിന്നെ സോപ്പും പൊടിയ ഒക്കെ ഓരോ ലിറ്ററിറ ആണ്
റ്റാ ണ്
ആഹ്‌ ആഹ്‌
പിന്നെ എന്തൊക്കെ ബാത്റൂമ് കഴിക്കണും ഫ്ലോർ ഇങ്ങ ഒക്കെ മ്മ്മ് അഞ്ഞൂറ് മില്ലി
ആഹ്‌ ആഹ്‌ അതൊക്കെ എത്ര റെയിറ്റ് വരുന്നേ
അയിന് ഇപ്പൊ കൊറച്ച് റേറ്റ് യുദ്ധം ണ്ടായേലേ കൊറച്ച് റേറ്റ് വരും തിന് ടോയ്ലറ്റ് ക്ലീനറിന് എാ നൂറ്റി ഇരുപത്തഞ്ചോ പക്ഷെ നല്ല സാധന നല്ല കറ പോവ്ണ്ട്
വാങ്ങിയേലൊക്കെ
പിന്നീ പിന്നീ വാങ്ണ്ട് ഏ ഫ്ലോർ ക്ലീനറും ഒക്കെ നല്ല കൺഫേർട്ട്ണ്ട്
അത
ഏഹ് കോംബോ ആയിട്ട് പിന്നെ സാന്റി പാഡ്ല്ലേ
ആഹ്‌
അത്ണ്ട് അത് നല്ലതാണ് ഞാന് വേ വേച്ചോകീനി
ആഹ്‌ അതൊക്കെ എന്ന റേറ്റ് വരുന്നേ എത്ര പീസാണ്
അത് ആറെണ്ണ ണ്ടാവും പക്ഷെ അയിന് നൂറ്റി നൂറ്റിഅയിമ്പത് ഉറുപ്പിയട്ടാ ശേ നല്ല ഇതാ ഉം ഒരു കൊഴപ്പും ഉണ്ടാവൂല അതിന് കോംബോ ആയിട്ട് എടുക്കാണെല് അയി ഒരുതുണ്ടാവും ഈ പ്രഗ്നൻസി കാർഡ് പോലെ
ആഹ്‌ ആഹ്‌
ഒര് സാധനം അതേപോലെത്തെ തുണ്ടാവും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തേലും കുഴപ്പ
കൊഴപ്പണ്ടോ അറയാന് ടെസ്റ്റ്‌ ചെയ്തിട്ട് ആഹ്‌ ആഹ്
അഊണ്ട്. ആറെണ്ണണ്ടാവും ആറ് ബോക്സ് ആായിട്ട് ഉ
ഉ ഉ
ഒരു പെട്ടീല് ആറ് ബോക്സ് എറ്റണ്ടാകും. അത് ന്തോന്നാണ് ഞാൻ ഒന്നേ വാങ്ങി ഒരു പെട്ടി വാങ്ങിയൊക്കുള്ളു ചെറിയ ഒന്ന് അതിൽ ആറെണ്ണേ ഉണ്ടാവു
ആ ആഹ്‌ നല്ല സാധ വച്ച വെച്ച തോന്നൂല ആഹ് ആഹ്
അത്രക്ക്താ സോഫ്റ്റ് ആാണ്
ഹ്‌ ആഹ്‌ അബ്സർവ്യ്യ്ണ്ടാവൂലേ ആ ബ്ലഡ്
ഉം നല്ലോ നല്ലോം നീണ്ട്ക്കും ചെയ്യും പെട്ടെന്ന് ആ പൊറത്തേക്കോന്നും ആവൂല
അല്ല അയിന് നല്ല പോയിന്റോണ്ട് ഞാനിപ്പോ രണ്ട് രണ്ടാമത്തെ റാങ്ക് കഴിഞ്ഞ് മൂന്നാമത്തെ റാങ്ക് ഏകദേശം എടുത്ത്
ആഹ്‌ ആഹ്‌
ഞ്ഞി അയില് പപ്ലാ നെന്താ ഹൗസ് ബോട്രിപ്പ് കബ്ബനിന്റെ വക ഫ്രീയായിട്ട്
ആ മോന്റെരാഗ്രഹല്ലേ
ആഹ്‌
ആഹ്‌... ആഹ്‌
ഇഞ്ഞി മലേഷ്യക്ക് പോവ്ണ്ട് പിന്നെ അത്ര ഓരോ ഓഫറ്ല് ഓഹ് എന്തടുക്കണ പോ ഏഹ് പൈസ അടച്ച് സാധന എടുക്കുന്നെർക്ക് കമ്പനീന്റെ വക ലച്ച ദ്വീപ്ക്ക് ഓൻ ഏടൊക്കോ പോവ്ണ്ട്.
ഏഹ്
ഇത്പ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ഇറക്കിയോൽക്കൊക്കെ ഹൗസ് ബോട്ട് ട്രിപ്പ് വല്യേ രണ്ടീത്ത ട്രിപ്പാ
എല്ലാരോക്കെ രെന്തുചെയ്ത്
എന്റെ കയ്ഞ്ഞിണ്ട്. ഇഞ്ഞ് ഇഞ്ഞ് ഹസ്ബന്റിന്റെ ഇതീന്നുണ്ട് കിട്ടാന്.
ആ ഹസ്ബന്റുണ്ടാവുല്ലേ അതിന്
ഹസ്ബന്റിന്റെ ഇതില് ഞാനെ ജോയിനാ എന്താക്കിനി ഐഡി അടിച്ചിട്ട്നി ഞാനതയില് പ്രോഡക്റ്റ് എർക്കാട്ട് അയിന് പോയിന്റട്ച്ച് സിൽവർ സ്റ്റാറായ ഫസ്റ്റ്ത്തെ ഇൻക്ക് റാങ്കയീന് രണ്ടാമത്തെ റാങ്ക് എട്ക്കാനായിന്.
ഏഹ് ഏഹ് അയിനൊക്കെ ഗോൾഡ് കോയിണ്ട്.
അഹ് കൂടി കിട്ടി ലാസ്റ്റ് മോതിരം എന്തേലും വാങ്ങാര്ച്ച്.
ആഹ്
ആഹ് ഒര്ത്‌ണ്ടാവും.
ഉം ഉംപുതിയ പ്ലെയിറ്റ് ഇപ്പ ഒപ്പിക്കണം ഒന്ന് മുഫിന്റെടത്ണ്ട്. ഒന്ന് ലെ ഗോൾഡ് കോയിന് ആഹ് ആഹ്
ആഹ് ആഹ് ശെരി ഒച്ചേ